ഹലോ
എടാ എന്തൊക്കെണ്ടറാ വിശേഷോ
സുക ശൂപ്പറാ
എവിടെള്ളജ്പ്പോ
ഞാൻ പേരെല്
അത് ശരി അല്ല അൻക്ക് ഞാൻ ആര തിരിഞ്ഞോ ഞാനാര തിരിഞ്ഞ അന്റൊപ്പം പണ്ട് സ്കൂളിൽ പഠിച്ചിനെ ചെങ്ങായിയാ
ഉം
എന്തൊക്കെ ഇണ്ട്ന്നിട്ട്
എന്താ അങ്ങനെ
ഇജ്ജ് ഞമ്മള് സ്കൂള് കഴിഞ്ഞിട്ട് പിന്നെങ്ങട്ട പോയെ
ഡിഗ്രിക്ക് ഇങ്ങോട്ട് പോവാ പോയി ബാഗ്ലൂര് പഠി
ഉം അത്
പിന്നെ അതെ പറ്റി ഒരു വിവരോല്ല
അതാണ് ജ്ജയന് ആ അവിടെ പോയ പിന്നെ ഞമ്മൾ നാട്ടിലുള്ള പാവങ്ങൾ നമ്മൾ വ്ടെ ഇങ്ങള് അവ്ടെ പിന്നെ അപ്പൊ നിങ്ങളങ്ങനെ കാണാനാണ്
പോയിട്ട് വല്യ സുഖോന്നുണ്ടായില്ല പട്ടിപ്പണി ആയിരുന്ന്
പട്ടിപ്പണിയായാലും ആഹ് ഇങ്ങള് പോയെല്ലേ ഞമ്മള് പോയെല്ലാലോ അമ്മള് പറഞ്ഞയ്ചോന്നെല്ലലോ ഇങ്ങള് പോയതെല്ലേ അഒന്നെല്ല ഇങ്ങൾക്ക്ല്ല ഹോസ്റ്റൽ ലൈഫ് നല്ല ഫുഡ് ബാംഗ്ലൂര് ഓഹ് വേറെ ലെവല്
വൈകിട്ട്വരെ പണി എടക്കു ഫുഡ് സെറ്റ രാത്രിക്ക് എന്തേലു പിജി കിട്ടും
എന്റെ മോനെ എന്നും പിസ്സ
ഇന്ന് കിടക്കണ റൂമും വേണ്ടാ
ഏ
ചെന്നാ കെടക്കണ റും പറയേണ്ട അവസ്ഥ
അതാ നല്ല എ സി റൂമൊക്കെ ഒണ്ടാവും നിങ്ങൾ ബാംഗ്ലൂരക്കെല്ലേ
ഉം ഏസി റും ഏസിറൂമേ കീശ കീറും സൊമാറ്റോ മാത്രം പോരുംല്ല ചിലപ്പോ ടെയി മറ്റ കയ്യി അടിക്കാ പോണ്ടി വരും മെട്രോ കയറി കൈ അടിച്ചാ കിട്ടും ശ
അത് ശരി എന്നിട്ട് എങ്ങനെുണ്ട്ന്നെ നിന്റെ വൈബ് ഡിഗ്രിയൊക്കെ
ഡിഗ്രിയൊക്കെ എന്താ തീർന്ന് തീർന്നിട്ട് എന്താ പണിട്ടൊന്നുമില്ല
ഓ അപ്പൾ ഡിഗ്രി ഒക്കെ ഒള്ള ആളല്ലേ പെണ്ണെങ്കിലും കിട്ടും പണിട്ടില്ലേലും ഇവിടെ ഇങ്ങനെക്കെ ഇന്റെ ഒരു അയൽവാസി ഇണ്ട് ഹൗ ഓൻ്റെ പെണ്ണാണ വന്നിട്ട് ആ ഡിഗ്രി ഇല്ലാർഞ്ഞാണ്ട് ഓരോർത്തര് പോണ് എന്താപ്പോ ഞനെന്താ ന്നൊ ഞാനിങ്ങനെ അന്തം വിട്ടുതാർക്കണ്ട് ആ നേരം വെളുക്കണ് ചായടിക്കുന്നു സ്ക്രോളയ്യുന്നു പിന്നെ ചോറ് നിന്ന് പിന്നെ ഒന്ന് ഉറങ്ങും എൻജോയ് എവരിമ
ശരി ന്ന പ്പ ഒച്ച ണ്ടാക്കാനിലേ
അയ്ന അപ്പൊ ഞാന പറയും ഉമ്മ ഞൻ ഫോണില് കുത്താർന്ന് ട്ട് പൈസ ഉണ്ടാക്കറിം പൈസ ഇട്ട് പൈസ കഴി ച്ച് പൈസ കിട്ടിയിേ മ്മ കുറച്ച് കയ്യും പറിം ഹ ഹ ഹ അതാണിൻ്റെ ഐഡിയ
കാറ്ററിങ്ങിനും ഉണ്ട
ആ കാറ്ററിങ്ങിന് പോകും എടയ്ക്കട യ്ക്കൊക്കെ പോകും അത് പറഞ്ഞാല് കാറ്ററിംഗ് റഞ്ഞാല് അങ്ങനെല്ലട്ടോ നമ്മള് കുറെ ആള് മനസമാര്ക്ക് ഇങ്ങന ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവര് വരുമ്പോ അവക്ക് നമ്മള് ഭക്ഷണം കാട്കല്ലേ നല്ല കാര്യല്ലേ ആ ഒരു പണിയല്ല ട്ടോ പിന്നെ നമ്മ നല്ല ഫുഡ് ഏത ഫുഡൊക്കെ കിട്ട
കാറ്ററിംഗിൻറെ മെയിൻ അതാ ഫുഡ് ൻ്റെ അല്ലാഹ് പറയണ്ട ഫുഡ്
ഉം നമ്മള് അതിനാണ് പോണേ ആ ആ ഫുഡ് ഓരോർത്തര് കല്യാണം കല്യാണം നടത്തുമ്പോ ആളുകൾക്കല്ലേ അടങ്ങഞ്ഞേറല്ലേ ഇപ്പോൾ ഒരു പുതാ്ളനോണ്ട തന്നെ അല്ലെങ്കിൽ ഓരോ കുടുംബക്കാരോണ്ട് തന്നെ മൊത്തം ഫുഡൊന്നും എല്ലാവർക്കും കൊക്കാൻ കാര്യമല്ലോ അപ്പോൾ ഓരോന്ന് പോയി നമ്മൾ സഹായിക്കും പോല വക നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടും പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തേലുമൊക്കെ തരും
പിന്നെ കമ്പനീന്റെ അ പൈസും കിട്ടും മ്മ നമ്മളി ഏജൻസി ഉണ്ട് കാറ്ററിംഗ ഏജൻസി ഉണ്ട് ഇവിടെ
ഏഹ അത് ശരി ഞാ ഞാന അങ്ങൻ തന്നെയാണ് അമ്മക്ക് അതിനായിട്ടരു ഗ്രൂപ്പൊക്കെ ഉണ്ട്.
പക്ഷെ ഇവിടെ നന്താ വച്ചാല് ഇവിടെ കൊറ മറ്റേ പരിപ്പാലും ചപ്പാത്തി
ഉം അതൊക്കെ അവിടെ കല്യാണത്തിന ഉണ്ടാവുക
ആഹ് പിന്നെ ചിക്കൻ ഉണ്ടാവും ചിക്കൻന്നെ പോലല്ലേ
ഓ ബാംഗ്ലൂര് അപ്പൊ കബാബ് മറ്റേത് മറ്റേത് അതൊന്നും ഉണ്ടാവില്ല
അതണ്ട് അങ്ങനത്തെ കല്യാണം ഉണ്ട് ഇഈ കല്യാറുണ്ട് അ എന്തോ ഓര ഓൾറെഡി ഒരു പഠിക്കുന്നവരൊന്നും പറ്റൂല അവ കുറച്ച് അത്യാവശ്യംൽ ബോഡട്ടണം കറിട്ട്
ആ ആഹ അത് ശരി അതൊരി ഇതാല്ലേ ആടബഡിയ ഉണ്ട് അങ്ങനെയൊക്കെ ഞങ്ങള്ൾ ഒരു സ്ഥലത്ത് വർക്കനപ്പ ഇ ഒരു സംഗതി ച നേർച്ചെക്കന ഒരു ഡിഗ്രി ഒക്കെ എത്തി ശോന് ഹൈറ്റ് ഇല്ലാാരാണ്ടച്ചെക്കനെ പറഞ്ഞച്ചേടാ
ആൾക്കാര ആൾക്കാര പോലെ സ എന്നാലും അവെ എന്തെങ്കും എടുക്ക അറ്റ്ലീസ് കൊടുക്ക
ആ അതന്നെ വളരെ വ ചാങ്കിൽ കൊടുത്താൻ തന്നിനെ ഒന്നുമില്ലെങ്കിലും എല്ലാരെയും ഒന്ന് നോക്കി നടത്താൻ അങ്ങനെലും കൊടുത്താൻ തരും പാവ അല്ലേ അല്ലെങ്കിൽ നെ ഫുഡ് കൊടുത്താണെങ്കിൽ പറഞ്ഞ വച്ചാരിക്ക
രാവിലെ തന്നെ വന്നപ്പോ പ്ലേറ്റ് കൊടുക്കണ മുമ്പ പറഞ്ഞച്ചാ
മ്മ് എന്നിട്ട് ഞാൻ അതോടുകൂടി അയാളെ കീഴിൽ നിർത്തിയാണ് എന്നിട്ട് പുതിയ ടീമിൽ ജോയിൻ ചെയ്യും ആ പുതിയ ടീം ആവുമ്പോ വൈ്പ് ഫുൾ വൈ്പ് ടീം അയാൾ ഇടക്കിടക്ക് വരും വീട മക്കൾ നമ്മുക്കൊരു റിസോർട്ടുകക്കൊക്കെ പോകാറ് അങ്ങനെ നമ്മള കൊുപോകും മുപ്പർക് കിട്ടുന്ന ലാഭം അമ്മക്ക് കിട്ടും അപ്പോം നമ്മള് നല്ല രീതിയിൽ ഉപ്പൊക്കെ പണിയെടുത്ത കൊടുക്കും യെടെ കല്യാണം ത്തിരി പോലും മൂപ്പേർക്ക് നല്ല വർത്താനം നമ്മൾ കെൾപ്പിച്ച കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടു തന്നെ
നാട്ടിൽ എത്ര ഇത് എത്ര റേറ്റ് എത്ര ഇറ്റക്ണ്
ഇവിടെ എത്രടോ ഒർ അഞ്ഞൂറ് റ്റു നമ്മൾ ഞാൻ ഫസ്റ്റ് പോയിന്ന ടീമിന്റെ അടുത്ത് അഞ്ഞൂരെന്നു പിന്നെ ഇപ്പോൾ ഇയാളെടുത്ത് പോയപ്പോൾ ഇയാൾ നമ്മൾ ഫുൾ സെറ്റ് ആയപ്പോൾ ഇങ്ങനെപ്പോ നമ്മളൊരു പക്ക ടീംണ് ഇരുവൾക്കാരെ എപ്പോഴും മ്മൾണ്ടവും അപ്പൊ ഞമ്മള് പക്ക ആഹ് അങ്ങനത്തെ ഒരു ടീം ആയണ്ടന്നെ നമുക്ക് ഇയാള് എണ്ണൂറ് നല്ല ഫുഡ് ആണ് പക്ക ഒരു സെറ്റപ്പ് ടീം പറിയില്ലേ ആ ഒരു ഗറ്റ് ഗറ്റപ്പ് ടിം ഒക്കെ പറയുലെ ആഒരു ഇതിലേക്ക് നമ്മളിപ്പോ എത്തി
ഇബട് ത്തെ അന്നുട്ടി അയ്ബ് ഉർപ്പി
എത്രയാ
മുന്നൂറ്റി ഐമ്പത് അത്ര ഒള്ളു അമ്പത് ഉർപിഎം എക്സ്പെൻസും
ഓ
കോമഡി നൂറോ നൂറ്റിമ്പതെ ഉണ്ടാവുള്ളോഅത് വേറെ കാര്യം ഉം ആകെ എത്ര ണ്ടാവോള്ളൂ കല്യാനത്തി നോക്കെ
ആ അപ്പൊ എന്ത് ലാഭമാണ് അത് രണ്ടായിരം ആക്കാണ് എഞ്ഞൂർപ്യ
രണ്ടായിരം ആളെ മൂടെ ഇരുപത ആളാ ചാവലോ
ഒരു കല്യാണത്തിന് പൊതുവെത്ര ആളു വരല്ലുണ്ട് അതേ ആളുകൾ ഇവിടെ വരും നമ്മൾ നാട്ടിലല്ലേ
ഓ ഇത് നൂറ്റി അയ്മ്പതാണ് നാല് ട്രിപ്പ ന്നെള്ളൂ. ആ താലും പരിപ്പോക്കെരം പക്ഷേ മൂന്നിറ്റി അയ്മ്പത്‌ ഇട്ത്ത് ചെലെരെ പക്ഷെന്ത കൊറെേ നേരം നിക്കണം ഇവന്മാർ ഈ ബായർ കൊറേ ആദ്യം കൊറെ ചാച്ച നിറട്ട് നടക്കും പിന്നെകൊറേ അങ്ങോട്ട് നടക്കും ഇങ്ങട്ട് നടക്കും
ആഹ അല്ലെങ്കിൽ ഓല് അങ്ങനത്തെ ഒരു ടീമാ
എന്തിനെ ത്തിന്നന്നും എന്തിനേ വരുള്ളൂ
അല്ലാ ഭടാപ്പവം മറ്റെ മറ്റേ ഓലെ മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ ഓലെ കൊറെ നുറുക്കണ നറുക്കണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടോ
ഇല്ല അതില് അങ്ങനെ അത്രക്ക് അത് തള്ളച്ചെടക്ക് കേട്ടോ
ഉം
ആണുങ്ങൾ ഡീസന്റ്ട്ടോ ഒരു പ ഞ നമ്മള് പറണ നമ്മള അടുത്ത് പ്പോഅയളെ കണ്ട നമുക്ക് എന്ത പോലെ തോന്നു പക്ഷെ ഇത്‌ന്ന് പറഞ്ഞാല് ഒരു പതിനെട്ട് വയസ്സ് തൊട്ട് നാൽ മുപ്പത് വയസ്ള്ളവൻമാരെക്കെ ഡീ സെന് ന്റ് ഡ്രസിങ്ങ് ആയാൽ ചേലോർ ഇൻഷായ്ഡ് ചെയ്ത് അത്യാവശ്യം കെറ്റപ്പിലൊക്കെ നടക്കും പിന്നെ കുരെ വയസ്സാല് കുറേ നമ്മള എല്ലാ നാട്ടില ഉള്ള പോലെ
ആഹ അത് പിന്നെ എല്ലോട്ത്തും ഉണ്ടാവുല്ലേ കല്യാണം മൊടക്കാൻ ഒരു ടീം പിന്നെ കുറച്ച് ഇതാക്കാനൊരു ടീംമ് കുറച്ച് കച്ചറ ഉണ്ടാക്കാൻ ടീംമ് അത് പിന്നെ എല്ലോട്ത്തും സ്വാഭാവികമാണ്.
ഇവിടത്തെ കല് കണ്ണാപ്പി കേട്ടോ നമ്മു കണ്ണാപ്പിയ തോന്നും ഓൽ ക് വലിയ തേങ്ങാക്കാരം
ആടാ അങ്ങനെ എന്തോ കേട്ടു. ടി ജെ പാട്ടി ഒക്കെ ഉണ്ടാവും കല്ല്യണത്തിനൊക്കെ.
ഓ ടി ജെ പാർട്ടി കണ്ണാ പേറ്റൻസ് കൊണ്ടിറങ്ങിപ്പോളൻ
ആ അവിടെ കല്യാണ വണ്ടിക്കെ താ
കല്ല്യാണ വണ്ടി ഇവിടെ മറ്റിയ വണ്ടി ഉണ്ടാവും ഒരു സ്വിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടാവും. വേങ്കല്ലാത്ത ഒരു ബിരിയാണി ഉണ്ടാവും അല്ലാത്തതൊക്കെരു ആഹാ ഫോർച്യുണർ ഫോർച്യൂണർ ആയാലും പ്രശ്നം ന്നില്ല. സാധനം നല്ല വണ്ടിയക്കാരം. ഇവരത്‌മേ പൂമാലേം മറ്റേതും മർ
മാങ്ങാത്തൊലിയും കുറേ ലെറ്റും കുറേ
നമ്മള് നാട്ടിന്റെ വിനത്തിന്റെ കാലൊക്കെ പോകല് അതേപോലെ കുറേവേ കുറെ കുത്തികൊണ്ട് അറങ്ങും പൂമാലെയും കെട്ടി. ഇവമാരട്‌ത്ത് പൈസയും വല്ലാണ്ട പക്ഷെ കണ്ണാപ്പിത്തരം ഞമ്മളൊ ഒരു പത്ത് മുമ്പത്തെ അവസ്ഥ അത്രേ ഉള്ളൂ.
ആഹ് ആഹ് അല്ല നഞമ്മളിങ്ങനെ ഇങ്ങന ഇങ്ങനെ കൂടു തുടങ്ങ സ്റ്റാൻഡേർഡ് കൂടി.
സ്‌റ്റ്‌യ്ല് വരുന്ന്ണ്ട് ഉം
അതാണ് സംഗതി അതാണ് ഞമ്മക്ക് ഇപ്പൊ ഇനി കൊറച്ച് കഴിഞ്ഞാല്ണ്ടല്ലോ ഈ കുറച്ച കഴിഞ്ഞാണ്ടല്ലേ നമ്മളിപ്പം ചെയ്യുന്ന നമുക്ക്
അയ്യേ അങ്ങനേ തോന്നും.
ആഹ അതാണ് അത് കാലം അതനുസരിച്ച് കോലം മാറന്ന് പറയില്ലേ അതാണ് സംഭവം. അതത്രേ ഉള്ളൂ അല്ല നമ്മൾ അതില് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല.
എന്ത ചെയ കേവിടെയിലക്കുണു ഇത് വരുന്ന
അല്ലാട ഇജ്ജ് എന്ത് പണിക്കാന്നിട്ട് പോവാഞ്ഞി. എല്ലാം എന്താ പഠിച്ച്ച്ച് കഴിഞ്ഞഞ് എന്ത് പണിക്കാവോ
എനിക്ക അറില്ല ഞാൻ അന്ന് ബി കോം പടിച്ചെങ്കിലും പിന്നെ ഗ്രാഫിക്ക് ഡിസൈനിങ്ങാ നോക്കികോണ്ടിരികണത്. അതും ബികോം കൊറെ വള്ളിയായി സപ്ലി എഴുതന്നില്ല ജെസ്റ്റ് പസായിരുന്നു അതന്നെ വല്ല്യയ പ്ലേസ്മെന്റ് കിട്ടില്ല ഓര് പ്ലേസ്മെന്റ് തന്നുട്ടോ ഓല് ഉം കമ്പനിക്ക് വിട്ട് അവിടെ കമ്മീനിക്ക് പറ്റില്ല അങ്ങട്ട് വലിയ ഇതായപ്പ ഇങ്ങട്ട് വലിയ ഇതയപ്പ പോവോപ്പൾസ് ഞാൻ പറ്റൂലറഞ്ഞു. പിന്നെ കമ്പനി വന്നപ്പോജ്ജ് ന്താവിടെക്ക്ണ് വപ്പിച്ച ജാര വെച്ച് ഇനി പണിയൊന്നുംല്ലേ വോമർ നൊസ്സി
മാസായപ്പോ ലാസ്റ്റ് മാ സയില്ലേ
അല്ല മറ്റ സ്വഭംണ്ട അങ്ങന്നിട്ട്
ആഹ്
നമ്മൾ പണിക്ക നമ്മൾ പുതിയതായിട്ട് കയറാണ് ഓക്കെ ഇത് ഒരുപാട് ഐഡിയ ഇല്ലാത്ത നമ്മൾ സാലറി എടുക്കാമ്പ ഹാഫ് സാലറി ആണ്
ആടാ ചില ആളുകൾ അങ്ങണ്ടാവും അയ്യരൂപ്പിയാ സാലറിം തരും ഈ അയ്മ്പതിനായിരം റുപ്പിയെടെ പണി ഉടുക്കിപ്പിക്കും അതൊക്കെ നമുക്ക് സ ഹിക്കാം അയ്ബത്തിനായിരം റുപ്പിയെന്റേം പണി അയ്യരം റുപ്പിയെന്റെ സാലറി ആയാലും ഒന്നു വിഷയില്ല പക്ഷെ എന്താക്കും അറിയോ ഓരെ ആ ഒരു പഠിപ്പിച്ചരുണ്ട് ഇപ്പൊ ഇത് ഇങ്ങനെ ആക്കാണോട്ടോ ഇത് ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണ് ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണ്
പക്ഷെ അതിന് ഇപ്പറത്ത് കൂടി ഇപ്പറത്ത് കൂടി ഒരു നല്ല മാർഗ ഉണ്ടാവും അത് പറ്റൂല
ആഹ് അതായത് ഓല് വളഞ്ഞ് മൂക്ക് പിടി ക്ക ഒര് പഠിച്ചണ്ടാവ നമ്മള നേരെ മുക്ക് പിടിക്കാൻ ട്ട് ഓൾക്ക് വളഞ്ഞ് തന്നെ നമ്മള് ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ പൊട്ടമാർ
ഏതായാലും ഏലും നമ്മള് ടൈം ആയല്ലോ ശരി എന്നാ ഇൻഷാ അടുത്ത ജോബിനെ പറ്റി പറ
ആയിക്കോട്ടെ
ഇന്നാശെരിന്ന
എന്ന നല്ല പണിയൊക്കെ ആയിട്ട് സെറ്റായിട്ട് വാ പണിയൊക്കെ സെറ്റ് ആയിട്ടേ ഞാൻ വിളിച്ചിണ്ട് കടക്ക ആവണ്ടോ ആവശ്യം ഉണ്ടാവുമ്പോളേ നല്ല ഡിഗ്രിള്ള ആളാല്ല ഏതായാലും ജ്ജ്
ശരി എന്നാ
ആഹ് ആയിക്കോട്ടെ